ഹലോ...
ആഹ്
എന്തൊക്കെ സുഖല്ലേ?
ആഹ് സുഖാണ്.
എവിടെ?
ആഹാ വീട്ടില, വീട്ടില് ഇങ്ങനെ ഇരിക്കുന്നു.
എന്താ പരിപാടി ഏഹ് കേൾക്കണ്ട് എന്താ പരിപാടി?
ഇവിടെന്ന് ഇരിക്കുന്നു.
ഉം മക്കളൊക്കെ എവിടെ?
പരിപാടി ഒന്നും ഇല്ല വെറുതെ ഇരിക്ക ഒരു മോനുണ്ട് ചെറുതാണ്.
ഉം .
ഉറങ്ങി എണീറ്റു.
ഹേ... പിന്നെ വേറെ എന്തൊക്കെ? ചോറൊക്കെ കഴിച്ചില്ലേ?
ആഹ് ചോറൊക്കെ കഴിച്ചു ഇത് എവിടെ സ്ഥലം?
അങ്ങനെണ് തിരൂര് ഭാഗം
ഉം ആ ആ
വേറെന്തൊക്കെ വീട്ടിലാരൊക്കെ ണ്ട്
ആ അനിയത്തിണ്ട് അനിയന് ണ്ട്
ആ
പിന്നെ മ്മണ്ട് അല്ല ഇക്കായും ഉണ്ട് ഇക്ക എന്താണ് ജോലി സ്ഥലത്താണ് ഇവടെ ല്ല
ആ ആ ആ
നല്ല മയിലൊക്കെ ണ്ട് തോന്ന്ണ് ല്ലേ കരച്ചില് ങ്ങനെ കേക്ക്‌ണ്
ആ
രാവിലെ മുതലേ കേക്കാ വലുതായിട്ടൊന്നുല്ല ഇപ്പ ഈ മഴ മഴേടെ സമയൊക്കെ ആയപ്പോ കൊർച്ച് കൂടുതലാ
ണ്ട മയന്നും മയണ്ടോ ഏ മയെന്ന്
ആരൊക്കെള്ളെ
വ്ടെ ന്റെ മക്കളും ഞാനും ന്റെ അതെന്നെ
ആ വേറെ ന്തൊക്കെയുണ്ട് വിശേഷം മഴണ്ടോ
രണ്ടും ചെറിയൊരു വെയിലാണ്
പെയ്യാറില്ല
ക്ലിയർ ആ എന്താ റേഞ്ചിന്റെ പ്രശ്ന വേറെ ന്തൊക്കെ വൈകുന്നേരത്തെ ചായൊക്കെ റെഡിയായോ ടൈമായോ ഉം കടിയൊക്കെ ണ്ടാക്കോ വൈകുന്നേരം ഏ എന്താ ണ്ടാക്കല്
ചായ കുടിക്കാൻ ഇവിടെ അത്ര ആൾ നിർബന്ധോന്നുല്ല ആരെങ്കിലൊക്കെ വരുമ്പളെ ചായ ണ്ടാക്കുള്ളൂ
ഓ കടിയോ
കടി അങ്ങനെ ഉച്ചക്കത്തെ ചോറുണ്ടെങ്കിൽ അത് രാത്രിയും ചോറ് കഴിക്കും
ആ അല്ല വൈകീട്ട് കടി വാണ്ട
അങ്ങ നിർബന്ധം ഒന്നുംല്ല
ആ ന്നാലും ഏ ണ്ടാക്കലില്ലേര്ക്കൂലെ
ഇല്ലല്ല ആ അയ്നാരും ല്ല ഞാനിപ്പ എണീറ്റ്ന്നെന്നെ ഒള്ളൂ എല്ലാരും അവിടെ ഇവിടെക്കായിട്ട് ഇങ്ങനെ നിക്ക
ഉം ത്തന്നെ ഉം താത്താരൊക്കെണ്ടോ
എനിക്ക് അനിയത്യാ ള്ളെ
ആങ്ങളെ
ആങ്ങളെണ്ട് ചെറുതാ
എ മ്മ വെടെ
മ്മ ഇവിടെ തെന്ന ഉണ്ട് ജോലി സ്ഥലത്ത് പോയിരിക്ക
ഏ എന്താണ് മ്മാക്ക് ജോലി
ഔ ശരി ഇപ്പെ
അപ്പ ഉ ത് ഉപ്പ ഞങ്ങളടെ കൂടെല്ല വേറെ താമസം
അത് ശരി നിങ്ങളെ കൂടല്ലേല്ലേ പിന്നെ വേറെന്തൊക്കെ
ആ
ച്ച വീട്ടിലല്ല ഇക്കന്റെ വീട്ടില ല്ലേ
ർക്ക വ പ്രത് ഇവിടുന്ന് ന്റെ വീട്ടിലേക്ക് വന്നതാണ്
ആ നിക്ക ആഹ ആഹ് ലീവിന് വന്നല്ലേ
പോവാനായി ഇനി കൊറച്ചുസം കഴിഞ്ഞപോവും
ഏ എന്ന വന്ന്
നേരെ ആണെങ്കിൽ അവിടെ ഒരു മാസ ഒരു മാസൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെ
ഏ് ഇക്കാന്റെ വീട്ടിലപരൊക്കെ ഇണ്ട്
ഇപ്പന്റെ വീട്ടിലും ഒരു ഉമായും മോനും മാത്രം മം
തന്നെ ഉപ്പൊന്നും ഇല്ലായിരിക്കുംല്ലേ
നിക്കൊരു സുഖം ഇല്ലാത്ത കൊണ്ട് ബാപ്പ ഒഴിവാക്കി
ആ ആ അ നിങ്ങളെ കൂടുതന്നെ അല്ലേമ്മ ഇപ്പളോ ഇപ്പളോ ഇപ്പൊ ഉമ്മാക്ക് കൊഴപ്പൊന്നുല്ല്യ
കൊയപ്പ ചോയ്ച്ചാൽ എടക് ഒരു വയ്യായ്മണ്ടാവും
എന്താണ് അസുഖം ക്കെ ആഹ മാനസികതന് ഇവിടത്തെ മാക്കൊക്ക അങ്ങനെതന്നെ ആണ്
ഉ എട കുട ബസ
ഉം അപാസ്മരം ഒക്കെ ഇളകും ല്ലേ
ഒഴിവാക്കിയത ബാപ്പ വച്ച അമ്മക്കൊക്കെ ങ്ങളടെ കുടുംബം തന്നെയ
ആ സരി
ഇന്റെ അമ്മായമ്മേടെ വാപ്പാട പെങ്ങട മോനാണ്
ആ ആഹ അങ്ങനെ പിന്നെ നിന്റെ കുട്ടി ആണേ പെണ്ണോ ആണാ ഏ എപ്പൊ കൂട്ടിയാ ആൺ കുട്ടിയാ ആഹ ആഹ ആഹ ഒന്നര വയസായില്ലേ
പിന്നെ
അനിയത്തീടെ കല്യാണം കഴിഞ്ഞു ഇവിടെ ഒറ്റപ്പാലം ഭാഗതിക്ക കഴിച്ചേ
തന്നെ ഏ
രണ്ട് വർഷമായി
എഹ് കുട്ടികളൊന്നും ആയിട്ടില്ലല്ലോ
ഗർഭിണിയാണ്
ഇവിടെണ്ടാ
ആ ഇവിടെ എന്റെ കൂടെണ്ട്
ഗർഭണിയ
ആഹ ഗർഭണിയ
ഏ എത്രയിക്കണ്
ആറു തുടങ്ങി
ആ ആ ആ ഇനിയിപ്പോ പ്രസവത്തിന് കോണ്ട്രല്
ആഹ എനിക്ക്ട്ടണ്ട ആഹ കൊണ്ടർന്ന
കൂട്ടികൊണ്ടുരല്
കൂട്ടി കോണ്ട്രല് ഇണ്ട് അത് ആ കൊച്ചലൊക്കെ ആക്കണംന്ന് വിചാരിക്കുന്നു
പകലന്നാണ് ഡ്യൂട്ടിക്ക് തിന്പോക്ക് ഹോസ്പിറ്റൽക്ക്
ഞാന് ന്റെ നാട്ടിലല്ല പൊറത്താള്ളത് നാട്ടിലല്ല
ഏ.. ഗൾഫിൽ അയ് ശെരി നേഴ്സായിട്ടോ..?
ആ...
അപ്പഅല്ലാ പൊയ്ണ് നിങ്ങളുമ്മ ഇവടില്ലാതപ്പോ ഇങ്ങളെങ്ങാനാ നിക്കല് നിങ്ങള് രണ്ടാളും കല്യാണം വീട്ട് ഒ പ്പകല്യാണംകയ്ച്ച വീട്ട്ക് പോയാല് ആ ആൺകുട്ടിയോ ആങ്ങളകുട്ടിയോ
ആങ്ങളകുട്ടി ദറസ് ലാ പഠിക്കുന്ന മലപ്പുറത്‌ മലപ്പു മലപ്പുറം ദറസ് ല് മോങ്ങം
എ
മോങ്ങം മോങ്ങം
അ അ അ ദറ്സ് ലാണ്ലെ പ്പ നിങ്ങള് രണ്ടാ ണ്ടാളുംകൂടെ ലീവിന് വന്നതാവുലേഒപ്പം.
അ. ഞങ്ങള് വരുമ്പോ ഒരുമിച്ച്പോവും പോവു
ആ... ങ്ങനെ പോവൂലെ ഉമ്മ ലീവിന് വരല്ണ്ടൊന്ന്ട്ട്
ആ.. ഇനിപ്പോ അവരുടെ പ്രസവത്തിന്റെ ടൈംമാവുമ്പ വരും
വരുലേ കൊറച്ചായ അങ്ങനെ പോക്കൊടങ്ങീട്ട് ഉമ്മ ഗൾഫ്ക്
ഉം ഉമ്മാ ഞങ്ങളെ ഉമ്മാന്റെ കല്യാണത്തിന് മുന്നേ... പോവലൊടങ്ങീക്ണ്
തന്നേ.. ഒ ഇപ്പന്നിട്ട് വേറെപെണ്ണോക്കെ കെട്ടീക്ക് ഉപ്പ വേറെ പെണ്ണൊക്കെ കെട്ടീക്ക്ണോ...?
വേറെ കല്യാണകഴിക്കാനങ്ങനെ പോയില്ലേ ഞങ്ങളെ ചെറുപ്പത്തിലേ ഒഴിവാക്കി പോയതാ...
അങ്ങനെലെ അനിയൻ കുട്ടിയോ നിങ്ങള് വരുമ്പളൊക്കെ വരോ..?
ആ വരും ഇപ്പവന്ന്പ്പോ മിഞ്ഞാന്ന് പോയതേഉള്ളു.
തനെ...
ഉംമ്
ഓ....
പപ്പൊ ചെറിയ കുട്ടിമ്മളള്ളണ്ടെ കളിക്കാന്
അങ്ങനെങ്ങൾക്ക് ശീലായി നമ്മക്കൊന്നുംപിന്നങ്ങനഉമ്മാര് മ്മളെട് ത്ത്ന്ന് വിട്ട് പോയി ശീലല്ല.
ഉം ഞങ്ങള് പിന്നെ ഹോസ്റ്റലിലൊക്കെ നിന്നൊരു പഠിപ്പോയണ്ടകമാരൊ
ആ.. നിങ്ങളങ്ങനെ ഹോസ്റ്റൽനിന്ന് പഠിച്ചതാവൂലേഉമ്മങ്ങനെ ചെറുപ്പം മുതലേഇങ്ങളെ വിട്ട് പോയിട്ട് വീട്ല്ല്യേങ്ങക്ക് വീടാ കോട്ടേസാ എങ്ങനാണ്
വീട്ണ്ട് സ്വന്തായിട്ട് വീട്ണ്ട്
ഏ എന്ത് വീടാണ് ഓട് വീട വാർപ്പും വീടാ.. എ
വാർപ്പ് വീടാണ്.
അശെരി ഇവിടപ്പ നല്ല മഴ വരാംപോവാ.. നല്ല നെരാണ് വരാൻ പോണത് നല്ല കാറ്റ്.. റ്റക്കടിക്ണ്ട് വേറെന്നന്താ ചോറും കറിയൊക്ക കരയോക്ക്ന്താന്ന്...?
കറി മീകറി വെച്ചു നല്ല മത്തികിട്ടിരുന്നു
അ ആ മത്തിപ്പൊ നല്ലെറങ്ങീക്ക്ണ് പഞ്ഞീന് ള്ള മത്തിയല്ലേ?
അ ഒക്കെകറീം വെച്ച് തലേറ്റ് പൊരിചു.
അവ്ടെഉമ്മ ഒ ഹെ എ പണി ഓക ചെയ്തേരൊ അവുട്ത്തെ ഉമ്മ? ത്താന്റുമ്മാ....
അങ്ങനെ ഞാൻ ചെയ്യിപ്പിക്കൂലാ. എനിക്ക് ഞാൻ തന്നെ പണിയെടുക്കണം
അത് സേരി അങ്ങനെത്താളാണ്
ഉ ഉം ചെറുതായിട്ട് അപ്പൊ വേഗം വേഗം നമ്മടെ പണി അങ്ങ് വേഗം തീരുവല്ലേ
ആ ആ ആ
ഒരാളെ കൂട്ടി കഴിഞ്ഞാല് അങ്ങനെ എൻ്റെ പണി അങ്ങനെ നടക്കില്ല അത് കൊണ്ട് ഒറ്റക്ക് ഞാൻ വേഗം പണിയെട്ത്ത് എടുത്ത് തീർത്തിട്ട് വേഗം പോവും
നമ്മള് നിങ്ങള് അല്ല നിങ്ങള് ഉണ്ടാക്കിയതൊക്കെ പറ്റുവോ ഉമക്ക്
അങ്ങനത്തെ കൊഴപ്പൊന്നു ഇല്ലല്ലോ അത് കൊണ്ട് കഴിച്ചില്ലായി ചെലർക്ക് പറ്റൂലേ ഞമ്മള് ഒണ്ടാക്കിയതൊന്നും പറ്റൂല്ലാ അസുഖം കൂടെ ഇണ്ടാവുമ്പോള്
ആ
അനിയത്തിക്ക് സുഖല്ലേ
അനിയത്തിക്കും സുഖണ്
പിന്നെ അവളെ ഭർത്താവെ നമ്മ്ടെ നാട്ടില്ണ്ടാ
ആ ആ യെ അതില് അവുല്ലോ
എല്ലാം കൂടെ ഒര്മിച്ചോള്ളാ ഒരു
ഉമ്മ വിളിക്കലില്ലേ
ആ
വീ വീട്ടിലാണോ അല്ലെങ്കി നൈ നൈസായി വർ ചെയ്യാ എന്താണു യെ
വർക്ക് ചെയ്യായാണ് ഹോസ്പിറ്റല്ലാ കല്യാണം കഴിക്കന്നേന് മുന്നേ ഉം കല്യാണത്തിന് മുന്നേ ഉമ്മ പോയി
പോ അങ്ങനെ പോയിട്ട് ഇപ്പം ശീലം ഇണ്ടാവൂല്ലേ
ഇ കേൾക്കമ്പോ ഈ സത്യാത്തി പറയാണ ഇത് കേൾക്ക്മ്പോക്കെ എനക്ക് സങ്കടം വെര്ന്ന് നമ്മളന്നൊക്കെ പറഞ്ഞാ ഉമ്മാൻ്റെ കൂ ഇങ്ങനെ നിന്നിട്ടെ പിന്നെ നിങ്ങള് ഹോസ്റ്റല് പശേ നമ്മളെ കുടുംബത്തി ഇണ്ടിട്ട് അങ്ങനത്തെ ഫാമിലി ഉണ്ടട്ടാ അങ്ങ എന്റെ അച്ഛന്റെ മോൻ്റെ യെ ഏട്ടന്റെ മോള് അവരെ കുട്ടിന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ച് ഈ അട്ത്ത് ഇടക്ക് കല്യാണം കഴിച്ച് ബിട്ടുണ്ടായി അപ്പൊ അവൾക്ക് ഓള് ഒറ്റാക്ക്യാപ്പോ ഓളേ ഹോസല്ലാക്കി യെ ഒ ഉപ്പാ വേറെ പെണ്ണും ഉമ്മാനെ അറിയാതെ പോയി പെണ്ണൊക്കെ കെട്ടിയകാരണെ ൻ്റെ മൂത്താപ്പാ പെണ്ണാക്കെ കെട്ടി കാരണം ആ കുട്ടിയെ അങ്ങനെ ഹോസ്റ്റല്ം ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് നല്ല സുഖാണ് അവൾക്ക്
ഞങ്ങ ഞങ്ങള് ഗൾഫിലാര്ന്നു ഞങ്ങള് അഞ്ച് ഉം ഞാനൊര് അഞ്ച് വയസ്സൊക്കെ ആയപ്പോ ഞങ്ങള് നാട്ടില് കൊണ്ട് വന്നു
അത് സേരി നിങ്ങളും പോയിക്കണല്ലേ അങ്ങനെ
അവടെയാ ജെനിച്ചത്
ജെനിച്ചതാ
ഉം
തന്നെ അന്ന് ഉപ്പാ ഒണ്ടാവുന്ന ഒണ്ടായിന്
ആ അന്ന് ഉപ്പോണ്ട് ആ ഉപ്പേണ്ട് എന്ന് എൻ്റെ അനിയത്തിക്ക് ഒര് വയസായപ്പോഴത്തേക്കും
ഉപ്പാ പോയി ഉപ്പാൻ്റെ വിവരോണ്ട് ഇങ്ങക്ക്
തന്നെ
എങ്ങനെ?
എൻ്റെ അനിയത്തീനെ കെട്ടിച്ചിരിക്കുന്നത് ആ ഭാഗത്താണ്.
അത് ശരി നിങ്ങളെ കല്യാണൊക്കെ കഴിച്ചന്ന്ക്ക്ണ് പ്പന്നെ?
കല്ല്യാണപ്രായയപ്പഴാണ് വാപ്പാനൊന്ന് കണ്ട്‌ പരിജയപ്പെട്ടത്.
ആ പ്പളോ?
ആണല്ലോ.
ഇപ്പളോ?
സംസാരിക്കാനും പോകലില്ല. എന്നാലും നിക്കാഹിന് കൈ പിടിച്ച് വന്നു
ആ ആ കയ് കൊടുക്കാൻ വന്നില്ലേ ന്നാലും വേണ്ടില്ല ന്നാലും ജീവിച്ചിരിക്കണ്ടല്ലോ പ്പ. കല്യാണൊക്കെ കയച്ചിട്ടുണ്ടാവും വാണെങ്കില്.
ആ വേറെ കല്യാണം കയിച്ച് രണ്ട് കുട്ടികള് ണ്ട്.
ആ അങ്ങനെ അന്നത്തെ കാലത്ത് തന്നെ പ്പം ഉപ്പ മ്മാനെ കൊണ്ടയതാണ്
അ ല്ല രണ്ടു പേർക്കും രണ്ടു പേർക്കും അവിടെത്തന്നെ
ജോലിലെ അങ്ങനെ കെട്ടിയതാവുല്ലേ മ്മാനെ?
ആ അങ്ങനെ കുടുംബക്കാരല്ലാരും കൂടെ കെട്ടിച്ചതാ.
ആ ആ എന്താ ചെയ്യ? വിധി അങ്ങനാവും.
ന്നാ അയിക്കോട്ടെ
ആന്നോ ന്നായിക്കോട്ടെട്ടോ.
ആ ശരി